കെക്ക്ണ്ല്ലേ
ആഹ് കേൾക്ക്ണ്ട്
ഉം ഒരു കോള് കട്ടായെടോ
ആഹ് ഞാ ൻ്റെ മൂന്നെണ്ണ ആയിണ്
ന്റെ മൂന്നണ്ണൊന്നൊല്ല ന്നാലണ്ണെറ്റെരിക്ക്ണ് അയ്ൻ്റ മുന്നത്തി പോയ്ക്ക്ണ് അത് ഇതേപോലെ കോള് ചെയ് ഇട്ക്കൂ ന്നട്ട് പെട്ടൊന്ന് ണ്ട് കട്ടാഉം അപ്പൊ ആഹ് കോൾ കാണിക്കൂലല്ലോ
ഉം ഉം
ഉം പിന്നെ ന്നട്ട്പ്പെന്തായി അന്റെ വിളിച്ചി ഹോട്ടൽ മേനേജ്മെന്റിൻ്റെ
ആഹ് അത് ഫ്രീ കോഴ്സാണ് ന്നൊക്കെ പർഞ്ഞാണ്ട് മൂന്ന് മാസണ്ടയ് പഠിപ്പ് മഉം മൂന്ന് മാസം പഠിപ്പ് പിന്നോല് ഏഹ് ഇന്റർവ്യൂ ഏഹ് ഇതില് പ്ലേസ്മെന്റായിട്ട് ഇങ്ങനെ കെറ
ആഹ്
ഒര് വർഷാണ് ഇതിന്റെ കോഴ്സിന്റ ത്
അത് ശെരി എല്ലടീ അപ്പൊ ഇയ്യ്പ്പൊ പഠി പഠിക്ക്ണെ ഫുള്ളായിട്ടില്ലല്ലോ
ആഹ് ഇഞിപ്പഇ ആഹ് പരീക്ഷ എഴുതാനൊള്ളൂ ഇഞി
അയ് ശെരി അപ്പ ഇത് ഇപ്പ ഏതാലും ഈ കോഴ്സ് പഠിച്ചീലേ അപ്പ ഞി ഇതിനല്ലെ ജോലി സ്കോപ്പ് ഏതിനാ ഹോട്ടൽ മാനേജ്മെന്റിനാ?
ആഹ് വെ ഹോട്ടൽ മാനേജ്മെന്റിന് ന്നല്ല പൈസ ണ്ട് ഇതിനുണ്ട് ന്നോക്കിയാല്
ആഹ്
പക്ഷേയ് ന്നോക്കണം ഒന്ന് ചോയ്ച്ചോക്കിറ്റ് ട്ടാണ് അത് അഡ്മിഷം പിന്നെ പോഉഏയ്
അത് ശരി ആഹ് അതേ ഞാനൊന്ന് പ ആഹ് ജസ്റ്റ് ഒന്ന് ചോയ്ച്ചാവ് ലേ
ആഹ് ഇരുവത്തഞ്ചാള് ആഹ് ഇരുവത് ഇരുവത്തഞ്ചാള് ഇതായീണ് അപ്പ ഞി ഞാന് ഇരുവത്താറാമത്താളാണ് അപ്പൊ
അയ് ശെരി
ഞി ഐ ടി എയ് ല് ഇതാക്കുണോ ണോ ഇതിന് പോര്ആണോ ഒക്കെ ചോയ്ച്ചാണ്ടേയ്
ആഹ്
അപ്പ ഞാൻ അയിന് പോര്ആഹ് ന്നൊക്കെ പറഞ്ക്ക്ണ്
അത് ശെരി വീട്ടാര് എന്താ പർഞ്ഞെ പോയ്കോ ന്നാഉലേ
ഉം ഇബട്ന്ന്. അങ്ങനെ. ഒറപ്പൊന്നും തിന്ന്ട്ടില്ല. പഷെ ഇന്റെപ്പ ങ്ങനെ ആയി ന്നികുബേയ്.
ആഹ്. അതാണ് അവരതാവും. പറയാത്ത്. പ്പങ്ങനെ തെരണ്ടല്ലേ.
ഓരു വിശ്വാസമ്മാണം. അല്ല.. വിശ്വാസല്ല. പ്പൊ. ഒരു പേടിയാണ്. വിടാനയ്..
ഉം
വിശ്വാസഇല്ലാത്തതോണ്ടോന്നല്ല. ഒരു പേടിയ. പേരെന്ന്. എവുട്ക്ക് വിടണെങ്കിലും. ഒരു പേടിയാ.
അഹ്ശരി. ഹ്. വിശ്വാസയ്യഞ്ഞിട്ടല്ല. ഓല്ക്ക് ഇപ്പൊ. ഇങ്ങനെയൊക്കെ. ആയതല്ലേ.. ആഹ് കാരണവും ഉം
ഭയങ്കര അയിനോർത്ത്. ഭയങ്കര സങ്കടണ്ട്..
എന്ത ചെയ്യാ. പടചോനോരൊന്ന്.. കണക്കാക്ക്ണല്ലേ. നമക്ക്. നല്ലതാണെങ്കി. നല്ലത്. വാണ്ടേ
ഇതു വരെ വി വിൽച്ചാതെ നിക്ക്ബോ പിന്നങ്ങട്ട് പോവാൻ
എങ്ങനായാലയ് മ്മെ തന്നെ നല്ല രീതിയിലാ നല്ലതാണ്. അവര് നല്ല രീതിയിലാവണട്ട. പഠിപ്പിക്കാന് അത് വരെ അയകുന്ന് പർഞ്ഞിങ്ങാണ്ട് അതൊരു വിശ്വാസവഞ്ചനല്ലേ. പർഞ്ഞിങ്ങാണ്ട് പിന്നെ ഹ് ഹ്
ആഹ ഇതു മാത്രല്ല.
പിന്നെ
ഒരിൻസ്റ്റേ പ്രശ്നൊക്കെണ്ടായ്നി ന്നട്ട് അത് പ്രശ്നാക്കി ആ ഒര് ചെക്കൻ മെസ്സേജയ്ചീനി
ആര്
ഏഹ് ആഹ് ഇൻസ്‌റ്റേലെ
അനക്കോ
ആഹ് ഇൻക്ക് അപ്പൊ ഇന്റെ ഹസ്ബൻഡ്ന് കാണ്ചോട്ത്ത് ങ്ങനെ മെസ്സേജയച്ച്ന്നർഞ്ഞാണ്ട് അപ്പൊ ഇന്നോടർഞ്ഞ് ആ ട്ക്കാണ്ട ഒഴിവാക്ക്യാളർഞ്ഞ് അങ്ങനെ ഒഴിവാക്കി അപ്പ പിന്നർഞ്ഞ് പിന്നയ്നെൻ്റൊട് ഇങ്ങട്ട് പർഞ്ഞ് ഓനെവ്ടെ വരെ പോവുനോകാർഞ്ഞ്.
ഞാ പർഞ്ഞ് ഇൻക്ക് ഞാൻ ചാറ്റെയ്യൂല
ആഹ്
നി ഞാൻ ചാറ്റെയ്‌തൊന്നറിയില്ല പറില്ലാർഞ്ഞു ഇന്റെ ഹസ്ബൻഡ് മെസേജയ്ച്ചാണ്ട് ഞാനാണ് പർഞ്ഞാണ്ട് വടെ ഇന്റെ ഇന്റെ പെര്ക്കാരും കൂടി കുടുംബക്കാര്വർഞ്ഞാണ്ട് ന നാണം കെട്ത്ത്യെക്ക
അടണ്ടോ.
ഉം ഇൻ പിന്നെ അയ്ന്റെ ശേഷം ഇൻക്കൊരെ മൻസ്സിലായി ഞാ എല്ലാ കാര്യു ക്കെ താത്താൻ്റൊടൊക്കെ പറ്യേണ്ട്. എഹ് ഞാ ഇപ്പ ഈ കല്യാണം കൊ കഴിഞ്ഞേന്റെഷം നമ്മളെല്ലാ കാര്യം ഫ്രണ്ട്സ് ങ്ങാളാതിരി വർത്താനം പറ്യേലേനി അതൊക്കെ ഞാൻ പറയേണ്ടേനി പക്ഷേ അന്ന് ആ പ്രശ്നത്തിന്റെ ഉള്ളില് ഇല്ലൊക്കണ്ട് ഇട്ത്തെച്ച് അന്ന് മുതൽ ഇന്ന് വെരെലൊക്കെ പുള്ളിം തെ റ്റാതെ പർഞ്ഞ്. ആഹ് ഒക്കണ്ട് പർഞ്ഞ് അയ്ല് വിശ്വാസാണ്ട് പോയി.
അയ് ശെര്യാ
അയ്ലെക്കയ്ഞ്ഞ് ഓരോ പ്രശ്നം പിന്നെ ഉ ആഹ്
അപ്പാള് ശരിയല്ലാ തോന്ന്ണ് ട്ടാ ഇൻൻ്റൊരഭിപ്രായത്തില്.
അപ്പ് ഉം അപ്പയ്ന്റെ ശേഷം ഞാനെത്താട്ടീ ഇന്നെകുറ്റപ്പെട്ത്ത ഓലങ്ങനെ പറീല ഇങ്ങനെ പറീലാന്ന് പർഞ്ഞാണ്ട്
ഉം
ഒലെ കുടുംബക്കാരന്നെ
ആഹ്
അപ്പ ഞാനെത്താട്ടി ഇപ്പ റെക്കോഡാക്ക്യക്കല ഫോണില് ഓലത് പറീലാന്നല്ലേ പറ്യല് ഉം
ആ
ഉം അങ്ങൻത്തോലോട് നമ്മള് പർഞ്ഞ് വിശ്വാസാവാത്തോലോണ്ട് ഉം ആഹ് വിളി
ആഹ്
അത് പ്രശ്നം കഴിഞ്ഞാരെ അങ്ങട്ട് കൊണ്ടോയിനീ. ഏഹ്
അറയില്ല പക്ഷെ ടൈപ്പ് ചെയ്ത് വ്ട്ണ്ടാവും മെസ്സേജ് ആ ചെക്കന്ആയിട്ട്
ഏഹ് അതല്ല അതല്ല ഞാനാആദ്യം ആ പ്രശ്നം കഴിഞ്ഞാരെ പോയിനിയല്ലോ പിന്നെ
ആഹ്
ഉം സ്റ്റേത്തെ
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ ഇതായി ആഹ് അതിന്റെ ശേഷം ഇന്നെ വിശ്വാസമല്ലാത്തൊരു ഓല് പറയണോ കേക്കണ് അപ്പ ഞാൻ എത്താട്ടി ഒക്കെ റെക്കോർഡ ആക്കി വക്കും ഇഞ്ഞ് ഒക്കെ എന്ത കേൾപ്പിച്ചാണ്ട് പറയാനില്ലാന്നല്ലേ പറ്ണ് ആഹ്
അഅ്ശരി
ഹലോ ആഹ്
ആ ആഹ് കേൾക്കണില്ലേ
ആഹ് ഇപ്പ കേക്ക്ണ്ട്
ഹലോ ആഹ് എടക്ക് റെയിഞ്ച് പ്രോബളം ഉണ്ടാണ് ജ് പറഞ്ഞത് മുറിഞ് മുറിഞ് കേൾക്ക
ബടെ ഫുല്ല ഫൈവ് ജിയാ
ആഹ് ഇവിടെ വൈഫൈ ഉണ്ട് പക്ഷെ എന്തെയവു ഞാൻ പറയുമ്പ പുറത്താണ് നിക്കണ് സൗണ്ട് കേൾക്കണ്ടന്ന് കരുതീറ്റെ ഉം അകത്ത് ഇവരക്കെ സംസാ ആഹ്
അപ്പ കോള് കട്ടാവും ഉം
ആഹ് അങ്ങനെണ്ടല്ലേ ആ ഇല്ല എവിടെ വൈഫൈ ഉള്ള കാരണം കരണ്ട് പോയാലാണ് പ്രശ്നവാ ഇപ്പൊ കരണ്ട്‌നാണെങ്കി എപ്പോളും പോയിങ്ങാണ്ടല്ലേ പോവാ വെരാ പോവ വെരാ ആ
അപ്പൊ കോള് കട്ടാവും
അഅ് ശരി ആഹ് എങ്ങനെ ഇപ്പ ചതിക്കാൻ പാടുണ്ടല്ലേ ഉണങ്ങി പോക് പറയ് സംസാരിക്കാന്ന് പറഞ്ഞടു അന്യരു ജാ ആണ് നത്തും അത്രയും ചീറ്റിങ്ങല്ലേ
അതെ
ആഹ് ആഹ് ഉം അങ്ങനെ ചതിക്ന ആളൊന്നും വിശ്വസിക്കാൻ പറ്റ റ്റുല്ല ആഹ് അത്രയും നമ്മള് വിശ്വസിച്ചിട്ട് പിന്നെ
ആന്നെ അമ്മള് ഈപെണ്ണ്ങ്ങളെ കൊയപ്പം മ്മേ വിശ്വസിക്കും
ആഹ് അതാ പെണ്ണുങ്ങട്ത്തുള്ള തെറ്റാണ് ഒക്കെ പറയും നല്ല കണ്ണടച്ചിട്ട് സ്നേഹിക്കും ചെയ്യും
ആഹ് ഓല മനസ്സില് എന്താന്ന് നമ്മുക്കറില്ല
ആഹ് ഞമ്മള് ഓല് വെച്ച് കഴിയും സത്യാണ് ട്ടോ പക്ഷേ ഓര് നമ്മളോട് എങ്ങനെയ നമ്മുക്ക് പിന്നെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് അറിയല് ഉം
പെണ്ണുങ്ങള് ഇങ്ങോട്ട് വന്നാലേ അങ്ങോട്ട് പോക് ള്ളൂ അല്ലാതെ അങ്ങോട്ട് പോ തീർപ്പുണ്ടാക്കൂല്ല ഈ പെണ്ണുങ്ങളാണ് തീർപ്പുണ്ടാക്ക് ണേ തീർപ്പുണ്ടാക്ക്ണേ ഒരു ചിന്താഗതി ഇണ്ട് പക്ഷെ ഇങ്ങട്ട് വന്നിട്ടാണ് അങ്ങോട്ട് പോണന്ന് ആർക്കും അറിയില്ല
അല്ല ഇജ്ജെന്നെ പറഞ്ഞോ
ആഹ് ഞാൻ പിന്നെ വേറെഴ്ച്ച് ആഹ്
പിൻസയുള്ള ചെക്കനോട്പ്പ ആരാ ഈ മെസേജ് അയച്ച പറഞ്ഞെയ്യാണ് പറഞ്ഞി
ആഹ്‌ ഞാങ്ങട്ട് വന്നാരെ
ഉം അപ്പൊന്താ പറിണ്
അപ്പോന്നർഞ്. ഇൻക്ക് തോന്നിയരു ത്ണ്ട് ന്നൊക്കെ തോന്നി ആ ചെക്കന ചതിക്കണ്ടല്ലോ
അഹ്‌ ശരി
അഹ്‌ നല്ല രീതി മെസ്സേജ് അയച്ചൊക്കെ ചെയ്ത് ഇങ്ങൻത്തെ സ്വഭാവല്ല ബെൻക്കാണല്ലോ ചെലോല്ണ്ട് നല്ല ഇത്
നല്ലാത് ഉം എങ്ങനെ ആയാലും അതല്ലേ തീ ആണെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻട് ങ്ങനെ
അങ്ങനാക്യേ
സിലായ്ക്ക
ഞാനെല്ലാരോടും ബളബളേ
നമ്മളത്രിഏറെ വിശ്വസിച്ചിട്ടും ആഹ്‌ സംസാരിച്ചുകൊണ്ടാവും
ആഹ്‌ തൊള്ള പൂട്ടൂല
അതൊന്നാൾക്ക്‌
നമ്മക്ക് ഒരാളെ കണ്ടമ്മക്ക് മൻസ്സ് തൊർക്കാനില്ലേ അതും പറ്യല്ലോ
അഹ് ശര്യാണ് ആഹ്‌
അപ്പല്ലതും പറിം ഞാൻ ഉം നിക്കാതെങ്ങനെ സംസാരിക്കും
ന്നൻക്ക് പേടില്ല യ്യ് പഠിക്കണല്ലേ നല്ലൊരു ജോലി ആയി കഴിഞ്ഞാല് പിന്നെ എന്റെ ഭാഗം സേഫി ആയിലെ. പിന്നെപ്പ്‌ ബേജാറില്ലല്ലേ പക്ഷെ വീട്ടുകാർക്ക് സാധനംണ്ടാവൂല മനസ്സമാധാനം ആഹ് വീട്ടുകർക്കേ ന്നിപ്പങ്ങനെ ആകുമ്പോ ഓൽക്ക് എങ്ങനായാലും കല്യാണം കയ്ഞ്ഞ്ന്ന്ള്ളൊരിതല്ലേ
ഉം
ആഹ് അവരെ പറഞ്ഞിട്ട് കാര്യല്ല. രക്ഷിതാക്കക്ക് അങ്ങനേണ്. ഞമ്മള് ഞമ്മളെ മക്കക്ക് വരുമ്പോ ഞമ്മക്ക് ഒരു പേടിതൊക്കെല്ലേ ആഹ്‌
ഇന്റെ വേദന ഓൽക്ക് പർഞ്ഞാ മൻസ്സിലാവൂല്ല. ഓല വേദന ഇൻ ക്ക്‌ പർഞ്ഞാ മൻസ്സിലാവൂല ആഹ്‌ അതാണ് രണ്ടാളെ ഉം ന്റെ ഉള്ളിൽല്ലാണ്.
ക്കും തോന്ന്ണ്ട്ട്ടോ ത്രചീറ്റിങ്ള്ള ഭർത്താവാണെങ്ങി ഒര് ഇൻക്ക് തോന്നി അത്ര ഇത് തോന്നിട്ടാ കാരണം ന്നമ്മള് വേറൊരു ആളേറ്റ് അമ്മള് സംസാരിക്കാന്ന് പർഞാണ്ട് അയാള് സംസാരിക്കുമ്പൊ എത്രമാത്രം ന്നമ്മളെ ചീറ്റ് ചെയ്യുന്നുണ്ട്.
ന്നായ്ക്കോട്ടെ.
ആഹ്, ആഹ് ന്നാ ശെരി.
ശരി വാലയ്ക്കുസ്ലാം.